കേക്കുന്നുണ്ടോ?
ആ കേൾക്ക
ഉം. ഉം ഉം എന്ത എന്തയ്യായിർന്നു?
ഞാനിങ്ങനെ ചുമ്മാ ഇതിലൂടെ നടക്കുന്നു. എല്ലായിട്ത്തും റൈഞ്ച് ഇല്ലാട്ടോ അപ്പൊ പിന്നെ ഞാം റേഞ്ചുള്ള സ്ഥലത്ത്ങ്ങനെ നിക്കുന്നു.
ഉം ഇവിടെ ഞാനിപ്പോ റൂമിലോട്ട് വന്ന അപ്പുറത്തല്ലാരും ടി അപ്പറത്തെ എല്ലാരും ടി വി കാണ അപ്പം റൂമിലോട്ട് വന്നു ഉം ഉം
ഏതാ ടി വിലെ കാണുന്നേ പരിപാടി
കറു. പുതിയ സിനിമ സിനിമ ഇല്ലായിരുന്നോ കറുപ്പ് സിനിമ സൂര്യയുടെ ആ അത് ആഹഇപ്പൊ ടിടിൽ ഇറങ്ങിയല്ലോ പ്രൈം വീഡിയോസിൽ അറങ്ങി ഉം ഉം ടെലിഗ്രാമ് ഓരോ ചാനലൊ കാണുവായിരിക്കും
ആണോ അതില് ഇന്ദ്രൻസൊക്കെ നല്ല ഇതാന്ന് പറയുന്നുണ്ടല്ലേ
ആ നല്ലാണാള് എല്ലാരും ഉം ഇപ്പൊ പുതിയായിട്ടൊരു ആ
കുറേ പേര് ഇങ്ങനെ ഭയങ്കരയിട്ട് പറയുന്നുണ്ട് ഇന് സിന്റെ അഭിനയം വളരെ നന്നായി വളരെ നന്നായി കേരളത്തിൽ നിന്ന് പോയ മുത്ത്ന്നൊക്ക പറഞ്ഞിട്ട്
എല്ലാരും അതിനാത്ത് നല്ലോണാ ചെയ്തിരിക്കുന്നെ എല്ലാരടേം അവരവരടെ റോളെല്ലാം നല്ലോണം ചെയ്യും
ഞങ്ങള് കണ്ടില്ല ഞാ ദൃശ്യം കണ്ടായിരുന്നോ
ഞാൻ ദൃശ്യവും കണ്ടില്ല ഇല്ലാ ഞാൻ ദൃശ്യം കണ്ടിട്ടില്ല എനിക്ക് പിന്നെ ദൃശ്യം കാണണംന്നില്ലാട്ടോ എനിക്കിപ്പോ പണ്ടത്തെപ്പോലെ സിനിമയൊന്നും കാണണംന്ന് ഒരു താല്പര്യുല്ല്യ
ഓ പശ് പക്ഷേ ദൃശ്യം അത് വണും ടുവും കണ്ടാരു തില് ത്രീ കാണാൻ ഒരു ഇത് ഇണ്ടായിരുന്നു എനിക്ക് സിൽമ കാണാൻ ഭയങ്കര ഇഷ്ട എല്ലാ സിനിമകളും പോയ് കാണാൻ തിയേറ്ററിൽ പോയ്‌ കാണുന്ന ഭയങ്കര ഇഷ്ടള്ള കാര്യ
അയ്യോ എനിക്ക് തിയേറ്റർ എനിക്കിപ്പം ആദ്യൊക്കെ ഭയങ്കരായിട്ട് ഇഷ്ടായിരുന്നുട്ടോ ആദ്യൊക്കെ ഭയങ്കരായ് ട്ട് നമ്മള് ഭയങ്കരയിട്ട് സന്തോഷിച്ച് അങ്ങനെയൊരു ഇതൊക്കെയായിരുന്നേ ഇപ്പൊ പിന്നെ അങ്ങനെയൊരു സംഭവേ ഇല്ല തിയേറ്ററിലും പോണ്ട എവിടേം പോണ്ട മേ സ്സിമം വീടിന്റുള്ളിൽ
ഉം പക്ഷേ എനിക്ക് കൊച്ചില് തൊ ട്ട് തിയേറ്ററിൽ പോയ്‌ കാണണ ഭയങ്കര ഇഷ്ടാണ് അങ്ങനെ പോവേം
ചെലർക്ക് ഓരോ ഇഷ്ടങ്ങളാണ്ലെ അപ്പ ആരാ വീടീന്ന് കൂട്ടികൊണ്ടുവാ
വീട്ടില്ന്ന് ഞാനും അച്ഛനും പോവും
ആഹാ അനിയന്മാരൊക്കെ ഇണ്ടോ അനിയന്മാരും അനിയ ത്ത്യോക്കെയുണ്ടോ
ആ
ആ ആ ആ ആ എനിക്ക് പിന്നെ ഇപ്പൊ എങ്ങോട്ടും പോണംന്നില്ല ഉം ഇപ്പൊ പിന്നെ നല്ല വെയിലു അല്ലേ വെയില് ക്ക കാണുമ്പോ
ഉം ഉം ഇപ്പഴത്തോര ക്ലൈമെറ്റ് വെച് ഇപ്പം മഴയായൊണ്ട്പ്പോ അങ്ങനെ പോവാൻ തോന്നത്തില്ല ഒന്നെങ്കി വെയ്ല് അല്ലെങ്കി മല മഴ
വെയ്ല്ന്ന് പറയ്മ്പോ ഞങ്ങടെ ഇതിനുമുമ്പ് നല്ല പൊരി വെയ്ലായിരുന്നു വെയ്‌ല്ന്ന് പറഞ്ഞവിടെ ഭയങ്കരവായിട്ട് പൊറത്തെറങ്ങാൻ പറ്റില്ലാ അങ്ങനെ വെയ്ലായിരുന്നു അവിടെ
ഉം വെയ്ല് ന ൽ എന്ന് വച്ചാ അത്ര ഇതില്ല മഴേടെ ആ ഒരു ഇതായതുകൊണ്ടും വൽതായിട്ടില്യ
നമ്മളിങ്ങനെ വേർ ത്ത് കുളിക്കായിരുന്നു ആദ്യക്കെ ഇപ്പൊ പിന്നെ കൊറച്ച് മഴ പെയ്ത് കുറച്ചൊന്ന് ശാന്തമായിരിക്കുന്നുണ്ട് ഇനി ആ വെയില് നമുക്ക് ട്ടും സയിക്കാൻ പറ്റത്തില്ലട്ടോ മഴയൊക്കെ പിന്നെ പിന്നേം സയിക്കാം വെയിലായിട്ടുണ്ടേ ഒരു മാ ഇങ്ങനെ പ്രാന്ത്‌ പിടിക്കുന്ന അവസ്ഥയാണ്
ഉം എനിക്ക് എനിക്ക് മഴനനയുന്നെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യാ
മഴയാബാ പിന്നെ കൊഴപ്പല്ല അലക്കി ഇടണ ഒണക്കത്തില്ലന്നെ ഒള്ള് വേറെ കൊഴപ്പൊന്നുവില്ല ആ അപ്പൊ പിന്നെ ഇപ്പൊ വീട്ടില് വെറുതെ ഇരിക്കയാണോ എങ്ങനെ പ്ലസ് റ്റു വിന്റെ വെക്കേഷന്
ആഹ് ഇപ്പൊ വെറുതെ ഇരിക്കയാ ഞാൻ ഇപ്പം സിനിമയൊക്കെ കണ്ട ണ്ട് ഒന്നങ്കി സിനിമ കാണുക അല്ലെങ്കി എവിടെലൊക്കെ അടുത്തൊള്ള സ്ഥലങ്ങളിലൊക്കെ പോവ കൂട്ടുകാർടെക്കെ കൂടെ
ആഹ്
ഉം അടുത്തത് ഇപ്പ എല്ലാ ഫ്രീ ആയത് കൊണ്ടേ
ഇപ്പൊ ഇവിടെയാവുമ്പോ അടുത്തായിട്ടൊക്കെ പോവാ കൂട്ടുകാർടെ വീട്ടി പോയിരിക്കലാ
ആഹ് അ അങ്ങനെ ഒരുപാട് ദൂരം പൊറത്തോട്ടൊന്നും പോയില്ല ഇവിടെ അടുത്ത സിറ്റിയിലോട്ടൊക്കെ പോം
ആഹ്
ഉം ഉം
അങ്ങനെയൊക്കെ അതിങ്ങനെ വീട്ടിലിരിക്കാത്തവർക്ക് വീട്ടിലിരുന്ന് പിന്നെ സമയം പോകത്തില്ല അല്ലെ അങ്ങനോരു ഇതില്ലേ അതാ ചോദിച്ചേ വീട്ടിലിരിക്കാത്തവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല ക്ലാസ്സിലൊക്കെ പോകവാണെങ്കി പിന്നെ കൊറേ പിള്ളേര് പിന്നെ വീട്ടില് ലീവ് കിട്ടാൻ വേണ്ടി കാ ത്തിരിക്കുന്നവരുണ്ട്
ആഹ് എത്രയെന്നും പറഞ്ഞ ഫോണൊക്കെ നോക്കിയിരിക്ക
പോന്ന് നോക്കിയിരിക്കാനും പറ്റത്തില്ല കണ്ടിട്ടുണ്ടെങ്കി എപ്പളും എപ്പളും ണ്ട് പിന്നെ അതിനൊരു ഇതായി പോവും
ആഹ ഉം പിന്നെ ടീവിം കണ്ട് ഫോണും കണ്ട് നിക്കുക്കുമ്പോഴത്തേക്ക് ബോറടിക്കും പിന്നെ എന്തെലുംക്കെ ആരേ ലൊക്കെ പിന്നെ ഗെയിംസ്ക്കെ കളിക്കും ലുടോക്കെ കളിക്കും
ങ്ങള് ആരോടാ കളിക്കാ
ഇവിടെ കസ്സിൻസ്സ് ഒക്കെ ഉണ്ട് ഉം ആഹ ഇപ്പോ വെക്കേഷൻ ആയോണ്ട് എല്ലാരും ഉണ്ട് അപ്പം ലുടോ എല്ലാരും കൂടെ ഇരുന്ന് കളിക്കും മം അങ്ങനെയൊക്കെ കൊറേ സമയം പോവും
ഇപ്പോ എങ്ങനെ പ്ലസ്ടുകാർക്ക് ആണോ വെക്കേഷൻ
ആ പ്ലസ്ടുകാർക്കാ പ്ലസ് ടു പ്ലസ് വൺ ക്ലാസ് തുടങ്ങി പത്താം ക്ലാസ്കാർക്ക് വെക്കേഷൻ ഇപ്പം അവർക്ക് പ്ലസ് വൺന് ഇത് വന്നില്ല അലോട്ട്മെൻ്റ് വന്നില്ല ആ ആ അവരും ഉണ്ട് ഉം ആ ക്ലാസില് ജൂലൈ ക്ക് ആവുംമ്പം ഇതാവും
ജൂലൈ ആവുംമ്പം മഴ ആവല്ലേ ഉം
പിന്നെ അലോട്ട്മെൻ്റ് ഒക്കെ വരുന്നവരെ ഇങ്ങനെ
അപ്പോ എപ്പള കോഴ്സ് തീരാ കോഴ്സ് എപ്പള തീരുന്നെ
പഠിക്കാൻ പോകുന്ന കോഴ്സ് ആണാ
ആ പ്ലസ്ടു പ്ലസ്ടു എപ്പള തീരാ
പ്ലസ്ടു രണ്ട് വർഷം പ്ലസ് വൺ പ്ലസ്ടു കൂടെ എനിക്ക് ആണോ അല്ല അല്ല ഞാൻ അത് എല്ലാം തീർന്ന്
എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം പ്ലസ്ടുൻ്റെ റിസൾട്ട് നോക്കിയിരിക്കാണോ
ആ ആ ആ അല്ല അല്ല അത് എല്ലാം കഴിഞ്ഞ്
ഓക്കെ അപ്പം അങ്ങനെ ആണ്
ഉം ഉം എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂൾ പിന്നെന്താ അവിടെ
ഏ എൻ്റെ സ്കൂൾ ജീവിതോ വളരെ നന്നായിരുന്നു നമ്മള് ഇപ്പം ഇങ്ങനെ ഓർക്കും ഓ ഓരോരുത്തര് ഇങ്ങനെ പറയുമ്പോ നമ്മള് ഇങ്ങനെ ഓർത്തു പോവും നമ്മുടെ പഴയ കാലം നിങ്ങളൊക്കെ
ആ ഉം അത് ഒരു സ ഇപ്പം ആ സമയത്ത് അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കും പോണ്ട അയ്യോ വയ്യ മടിയാ എന്നൊക്കെ ആലോജിക്കും പക്ഷേ അത് കഴിയുമ്പോ
കഴിയുമ്പോ ഭയങ്കരായിട്ട് ഒരു നഷ്ടബോധക്കെ ഉണ്ടാകും അത് ചെയ്തില്ലല്ലോ ഇത് ചെയ്തില്ലല്ലോ വെറുതെ വഴക്ക് കൂടി നടന്നു വെറുതെ അടിയുണ്ടാക്കി നടന്നു ആ സമയത്ത് നന്നായിട്ട് അല്ലെ അതൊക്കെ ഒരു കാലമാണ് അതൊക്കെ മിസ് ആയിട്ടുണ്ടെങ്കി പിന്നെ ഉം
ഫുഡടിക്കുന്നത ആണെങ്കിൽ പോലും ഏ ഇപ്പ എല്ല ഇപ്പൊ ക്ലാസ്സിലെ സമയത്തൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കില്ലേ സ്നാക്സും കാര്യങ്ങളും ഒക്കെ ക്ക ടീച്ചർമാരെ പറ്റിച്ചിട്ട് അങ്ങനെ അവരവര കുരുത്ത കേടുകളും കാര്യങ്ങളൊക്കെ ആലോചിക്ക
അപ്പ ഇപ്പൊ വീട്ടില് ഇരിക്കുമ്പോ അതൊക്കെ ആ നന്നായിട്ട് അല്ലെ
മിസ് യ്യുന്നുണ്ട് എല്ലാം മിസ് യ്യുന്നുണ്ട് ഉം പക്ഷെ ഞാനാണെങ്കി ഒരു എട്ടാം ക്ലാസ് തൊട്ട് പ്ലസ് പ്ലസ് ടു വരെ ഒരു സ്കൂളിലാണ് പഠിച്ചത് അപ്പം എത്രയും കൂട്ടുകാര എല്ലാരും ഒന്നായിരുന്നു
എല്ലാരേ അറിയുവൊക്കെ ചെയ്യ
അഞ്ച് വർഷവും കൂടെ ക്ലാസ് ന് പഠിച്ചത് എല്ലാവരും ഒരേ ഒരേ പിള്ളേർ തന്നെയായിരുന്നു അപ്പൊ അവരായിട്ടാണ് ഈ അഞ്ച് വർഷം തോം ഇത്ര എൻജോയ്മെന്റും കാര്യങ്ങളൊക്കെ ആയത് അപ്പ അതേപോലെ ഇനി ഇനി പോവാണെങ്കിലും കൂടിപ്പോയ എല്ലാ രണ്ട് വർഷം മൂന്ന് വർഷം അത്രേ ഉള്ളൂ അത് തന്നെ എല്ലാരും പല പല ഇതായിരിക്കും അപ്പൊ അത്രയൊരു ഇത് വരത്തില്ല ഒരുക്കും അപ്പൊ അത് ഓർക്കുമ്പോം ഒരു വിഷമമുണ്ട് എല്ലാവരും ഇപ്പം ഓരോരോ ആഗ്രഹങ്ങളും കാര്യങ്ങളുല്ലേ ഇപ്പ എല്ലരും ഓരോ രീതിയായി ഓരോ സ്ഥലത്തോട്ടൊക്കെ പോണ്
അപ്പൊ ആരും കൂടെ വരുന്നില്ലേ കൂടെ പഠിച്ചോരൊന്നും ഇപ്പം മറ്റേ
കു കൂ ആഹ് കൂടെ കൂടെ പഠിച്ചൊരാളുണ്ട് ഉം ഉം ബാക്കി എല്ലാരും ഓരോന്നേട്ടക്കെ പോയി ഏവിയേഷനൊക്കെ പോണ്
ഏ വി ഏഷനൊക്കെ പോന്നതും ഏ വി ഏഷന് പോയാൽ എന്താണ് പ്ലേസ്മെന്റ് ആ ഒരു സംഭവം കിട്ടോന്ന് വല്യ ഒറപ്പില്ലല്ലോ
അല്ലല്ല ഒണ്ട് ഒണ്ട് ആ ആ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പ്ലേസ്മെന്റ് ഒണ്ട് ഇപ്പൊ ഏവിയേഷൻ തന്നെ ഒത്തി ഏവിയേഷനാത്ത് തന്നെ കൊറേ കാര്യങ്ങളില്ലേ
ഏതോ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനതിയ
ഇപ്പം ക്യാബിൻ ക്രൂ അല്ലാതെ വേറെ കൊറെയൊക്കെണ്ടല്ലോ അതിനാത്തന്നെ ഏവിയേഷനത്തെ കൊറേ ഒണ്ടല്ലോ
എന്റെ ഒരു ഇത് എങ്ങനെയാന്നറിയോ നമ്മളിപ്പം നമ്മടെ കൊറേ പിള്ളേരെ നമ്മടെ കൊറെ കുട്ടികൾ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഈ ഏവിയേഷനക്കെ പക്ഷെ അവർ എന്താണ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാ ഭയങ്കരം കൊറവാണ് വോളല്ല പൈസ കൊടുത്ത് പഠിച്ചിട്ട് നല്ല പൈസ ഇല്ലേ രണ്ടു ലക്ഷം മൂന്ന് ലക്ഷോക്കെ കൊടുത്ത് പഠിച്ചിട്ട് അവര് എറണാകുളം ആ ഒരു ഏരിയൊക്കെ ആയിരുന്നു നല്ല പൈസ കൊടുത്ത് പഠിച്ചട്ട് പ്ലേസ് ഒന്നും കിട്ടാതെ അങ്ങനെ നടക്കുന്നവര് എനിക്ക് തോന്നും അവര് പിന്നെ അത് നോ കേട്ടില്ലാ അതിങ്ങനെ പൊറകെ പൊറകെ നടന്ന് നോ കിയല്ലേ അത് അതുകൊണ്ട് കാര്യാള്ളൂ
ചാറ്റിടി പി എ ഐ കാര്യങ്ങളൊക്കെ ഇല്ലേ
പക്ഷെ അവരിപ്പോ പോയിട്ടുണ്ടേലും അവരിപ്പോ പോയിട്ടുണ്ടേലും അവര് പിന്നെ ആ ഒരു മേകലും ഇതൊക്കെ ഇട്ടിട്ട് പഷേ മേകലയൊക്കെ വിട്ടിട്ട് അവരിപ്പോ വേറെ ജോലിക്കൊക്കെയാണ് പോകുന്നേ ഇപ്പൊ ഹോട്ടൽ മാനേജ്മെന്റ് ആയാലും ഏവിയേ ഭക്ഷണൊക്കെ ആയാലും
ഊം
സംഭവം കാണുന്നുണ്ട് അപ്പൊ പിന്നെ ഏവിയേഷൻ എന്ന് പറയുന്നത് ഇവിടെ എനിക്ക് തോന്നി അവിടെ ഇവിടെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ എങ്ങനെ കൊടുക്കുന്നേ പ്ലേസ്സ്മെന്റാക്കെ കറക്റ്റ് സപ്പോർട്ട് കൊടുക്കുന്നേ
അത് കോയമ്പത്തൂരില് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല ആഅതൊരു കോളേജാണ്
ഊഹും
അആ ആ എല്ലാം നല്ല കാര്യങ്ങളൊ ഒക്കെയാണ് ഞാൻ കേട്ടത് ഇപ്പം എ മിക്കവരും അങ്ങോട്ട് പോകാനായിട്ടാണ് പ്ലാൻ ചെയ്തരിക്കണെ അത് പഠിച്ചെറങ്ങി ആ ഈ പഠിച്ചെറങ്ങിയവരുടുത്തൊക്കെ പ്ലേസ് അലോന്റ് മെന്റ് കിട്ടിയവരൊക്കെ അന്വേഷിച്ച് അവരുടെ തിരക്കി എന്ന് വച്ചാ അറിയാവുന്നവരൊക്കെ കാണില്ലേ അങ്ങനെ തിരക്കിയിട്ടൊക്കെയാണ് എല്ലാരും പോന്നതിപ്പം പ്പാ രുംനീ ഇപ്പൊ എല്ലാരും ഓരോന്നൊക്കെ ചിന്തിച്ചാ ചെയ്യുന്നു ഇപ്പൊ ചതുക്കുഴുകൻ ചെന്ന് വീഴാൻ പറ്റത്തില്ലോ
പക്ഷെ അങ്ങനെ ആ ഇത്രയും പൈസയും മുടക്കി കളഞ്ഞിട്ട് പി - പിന്നെ ജോലി നോക്കുമ്പോ ജോലി കിട്ടുന്നില്ല ആ ഒരു സംഭവം വരുമ്പം എല്ലാം പഠിക്കുന്ന എല്ലാ സംഭവങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ അവസാന ജോലി നോക്കുമ്പോൾ ജോലിയുടെ കാര്യത്തി ള്ള പ്രശ് ഹോട്ടൽ മാനേജ്മെന്റ ഒക്കെയാലും നമുക്ക് എവിടെ വേണേങ്കിലും കേറാം അങ്ങനെ പക്ഷെ ഏവിയേഷൻ എന്ന് പറയുമ്പോ അത് പിന്നെയും കുറച്ചും കൂടി ഒരു ഇതല്ലേ കുറച്ചും കൂടി ഒരു ലിമിറ്റഡ് അല്ലേ അതാണ് ഏവിയേഷന്റെ പിന്നെ നല്ല ഇതൊക്കെ നോക്കി ആ നല്ല ഇതൊക്കെ നോക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ നല്ല സപ്പോർട്ട് കൊടുക്കും ണം എന്താണ് പ്ലേസ്മെന്റിന്റെ സപ്പോർട്ട് നന്നായിട്ടുണ്ടെങ്കിൽ അത് ശരിയാവും ഇല്ലെങ്കിൽ അതൊരു അത് നോക്കിട്ട് ആ ഹ ഹ എന്തായാലും കുട്ടികളൊക്കെ നോക്കുമ്പോ അതൊക്കെ നോക്കും. കഴിക്കല്ലോ അല്ലേ ഉ ഞാനിതൊക്കെ ഞാനിപ്പോ ഫ്രീ ആണെവീട്ടില ഉം ഇപ്പൊ ഫ്രീയാ
ഉം ആഹ് ആഹ് ഉം ശരിയ ന്നാ
ഉം
ആഹ്